ഹലോ
ആ എവിട് ന്നാ വിളിക്ക്ണേ
ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം
വിശേഷന്നുല്ല ഇങ്ങനെ വെറുതെ ഇരിക്ക
ഉം എന്തു പറ്റി ഫ്രീ യാണോ
ആഹ് ഫ്രീയാ
ഉ ഉം ഇവിടെ അതെ ഞാനും വെറുതെ ഇരുന്നോണ്ടിരിക്ക ഞങ്ങൾക്ക് ഇന്ന് നോമ്പാ
ആഹ് നാള തല്ലേ
ആ ഞാ ഇന്ന് രണ്ടു ദിവസത്തെ നോമ്പ്ണ്ട് ഞങ്ങക്ക് നിർബന്ധായി ട്ട്ള്ളതല്ല നമ്മൾക്ക് വേണ്ടവര്ക്ക് എടുക്കാം അങ്ങനെയായിട്ടുള്ളത് അപ്പൊ പിന്നെ നോമ്പായാല് ഞങ്ങള് ആ പിന്നെ എന്താണ് വിശേഷൊക്കെ
വിശേഷം ഇങ്ങനെ ഞങ്ങള് ക്ലാസ്സൊക്ക കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുവ
ഉം
ആഹ് ഇങ്ങനെ ഞാൻ നേഴ്സിങ്ങിന് പഠിക്ക സെക്കൻഡ് ഇയർ
ആഹ് ഓക്കെ ഇവിടെ പിന്നെ നോ പ്പ ആയതോണ്ട് നമ്മുക്ക് ഡെയിലി ഉള്ള അങ്ങൻത്തെ എന്താ പറയാ പരിപാടികളും ഇല്ല ഭക്ഷണം കഴിക്കലും കുക്കിംഗും അങ്ങത്തൊന്നും കാര്യായ്ട്ട് വര് നില്ലല്ലോ
ആഹ്
അപ്പൊ പിന്നെ അങ്ങനെ ഇരിക്കും പിന്നെ ഇനി രാത്രികേൾക്ക് ഇള്ളതൊക്കെ നോക്കിയാ മതി
ആഹ് എന്താ ചെയ്യണേ
ഞാനിപ്പോ വർക്കയ്യ്ണില്ല നോക്കുന്നുണ്ട് ഞാൻ ഐ ടി ഫീൽഡാ
ആഹ് ഞാനിപ്പോ ഇവ്ടെ ഇങ്ങനെ സെക്കൻഡ് ഇയറിലെ എക്സാം ഒക്കെ ഇനി അട്ത്ത മാസം വരുവാ അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കുവ
ആഹ് ഓക്കെ എങ്ങനെയ്ണ്ട് നേഴ്സി ആണോ
പാടാ
ഓഹ് നേഴ്സിംഗ് ഇഷ്ട്ടായിട്ട് എട്ത്തതാണോ
ആഹ് ഇഷ്ടായിട്ട് എടുത്താ ഇപ്പൊ വേണ്ടായിരുന്നു തോന്നാ
ആഹ് അതെന്ത് പ‌റ്റി പഠി
അഹ് ആഹ് നല്ല പാടാ പിന്നെ ആ നമ്മള് പ്പൊ എത്ര പഠിച്ച് എഴുതി ന്ന് പറഞ്ഞ് കഴിഞ്ഞാലും അവര് നോക്കുന്ന പോലെ ഇരിക്കും നമുക്ക് മാർക്ക് കിട്ടുന്നെ
ആഹ് ഓക്കെ നിങ്ങൾടെ അപ്പം എങ്ങനെ പ്രാക്ടിക്കലൊക്കെ ഉണ്ടോ
ആഹ് പ്രാക്ടിക്കല് ഇണ്ട് ആറ് മാസം കൂടുമ്പോ ആറ് മാസത്തി ഒരു മാസം
ആഹ് ഒക്കെ അപ്പം ഹെ ആഹ് സെമ്മ ആയിട്ടാണ്ല്ലേ ആഹ് ഓക്കെ അപ്പാ ആറ്മാസത്തില് ഒരു മാസം പ്രാക്ടിക്കല് ല്ലേ
ആഹ് അതെ അതെ
ഉം അപ്പ ഇപ്പൊ എന്തൊക്കെ ചെയ്തു തൊടങ്ങി
ഇപ്പൊ ഇങ്ങനെ ഏഹ് ഇഞ്ചക്ഷനൊക്കെ പഠിച്ചൊടങ്ങി
ഉം ഇങ്ങനെ എക്സ്പേട്ടായോ ഇഞ്ചക്ഷൻ ചെയ്യ്ണേലൊക്കെ
എക്സ്പേർട്ടന്നു ആയില്ല അങ്ങനെ ആരും നിക്കത്തില്ല ഞങ്ങക്ക് അങ്ങനെ അവ്ടെ പേഷ്യൻസ് വര്മ്പഴ് ഞങ്ങളിങ്ങനെ ചോയ്ച്ചാ തരും അല്ലാണ്ട് ചെയ്യാനൊന്നും പറയത്തില്ല സ്റ്റുഡന്സ് ആയത് കൊണ്ട് ഏഹ് ചോദിക്കാം നമുക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മള് ചോയ്ക്കണം അപ്പൊ അവര് പറ്ഞ്ഞരും അന്ന്ട്ട് ചെയ്യിപ്പിക്കും
ആഹ് ഓക്കെ ഓക്കെ
ങ്ങനെ പിന്നെ ഫ്രണ്ട്സ് അങ്ങോട്ടും ങ്ങോട്ടൊക്കെ കുത്തി പഠിക്കാറ്ണ്ട്
ഓഹ് ആ എൻ്റൊരു കസ് ന ഇണ്ടായിരുന്നു ആഹ് അവള് ഓ ടി ഓപറേഷൻ തീയേറ്ററിൻ്റെ ടെക്നീഷ്യൻ ആയിട്ട് പഠിച്ചായ്രുന്നു അവള് ഇതുപോലെ ഇൻജ്ക്ഷൻ ചെയ്യുന്നത് പഠിക്കാനായിട്ട് വീട്ടിൽ വന്നിട്ട് ഞങ്ങളെ ട്രൈ ചെയ്താരുന്നു
ആഹ് ഞങ്ങളു അങ്ങനെ ഇവ്ടെ പിന്നെ കുത്താൻ ഭയങ്കര പേടിയാ ഇങ്ങനെ കുത്തുമ്പോ കറക്റ്റ് വെയ്ൻ തന്നെ വരോ അങ്ങനെക്കെ ടെൻഷനെക്കെ അങ്ങനൊക്കെ വരുമ്പോ കുത്താൻ പറ്റത്തില്ല
മ്മ്
മ് ഹ്
ഉം അപ്പൊ ഇനി എത്ര ഇണ്ട് ആറ് സമ്മ് ഉള്ളത്
ആഹ് ആറല്ല എട്ട് സ
എട്ട് സമ്മ് ഇണ്ടല്ലേ നാല് വർഷം ആഹ് ഓക്കെ ക്കെ അത് കഴിഞ്ഞട്ട് പിന്നെ വേറെഇൻറേൺഷിപ്പ് എന്തെങ്കിലും ഉണ്ടാവോ
ആഹ് അതില് ഞങ്ങക്ക് എട്ട് സമ്മ്ല് ആഹ് ഏഴ് ഏഴ് സെമ് പോയാ മതി ഒരു സെമ് ആറ് മാസം ഫുൾ ഇന്റേൺഷിപ്പ
ആഹ് ഒക്കെ ക്കെ ഞങ്ങളുടെതും ഇതേപോലെ ഞാൻ എം സി ആയിരുന്നെ അപ്പ അത് ശരിക്കും മൂന്ന് വർഷാണ് സെമ്മ് തന്നെയാണ് ആറ് സെമ്മയിട്ട് അങ്ങനെ മൂന്ന് വർഷാണ് പക്ഷെ ആ കൊറോണ ടൈമിലക്കെ ആയപ്പോ പിന്നെ അങ്ങനെ നീണ്ടുപോയി
ഓ നിങ്ങളെ അല്ലാണ്ട് ഓൺലൈൻ എക്സാം നടത്തില്ലല്ലേ
ഇല്ല ഇല്ല നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാംസ് വരുമ്പോ അങ്ങനെ പറ്റൂല്ല ഡയറക്റ്റ് തന്നെ പോയിട്ടാ ചെയ്യുക അപ്പം അങ്ങനെ ഒരു നാല് വർഷത്തോളം അങ്ങനെ പോയി
ഓ ഞൾക്ക് ഇവിടൊക്കേന്ന് പറഞ്ഞ കൊറോണള്ള സമയത്ത് ഓൺലൈനായിട്ട് എക്സാം നടത്തി വിടുവായിരുന്നു
ആ ഓക്കേ ആഹ അങ്ങനെ ആകുമ്പോ പിന്നെ പ്രശ്ന ഇല്ല
അതെ അതെ
ഇപ്പൊ നിങ്ങള് ഹോസ്പിറ്റലിലൊക്കെ നിന്ന് തുടങ്ങിയോ
ആ ഹോസ്പിറ്റലങ്ങനെ ക്ലിനിക്കലിനെ പോകുമ്പോ നിർത്തും അല്ലാണ്ട് അതിപ്പോ മോർണിംഗ് ടു ആഫ്റ്റർനൂൺ അങ്ങനെ നടക്കും എന്നിട്ട് ഓരോ വാർഡിലോട്ടായിട്ട് നടന്നു വരാം
ആ ഓക്കെ എന്തെങ്കിലും സ്പെഷ്യലൈസ് ചെയ്തിട്ട് അങ്ങനെയാണോ ചെയ്യുന്നെ
അല്ല ഇപ്പൊ നമ്മളെയിപ്പൊ ചെലപ്പോ ഓപ്പറേഷൻ തിയേറ്ററിലായിരിക്കും നിർത്തിയെക്കുന്ന ചിലപ്പോ വാർഡില് ഇഞ്ചെക്ഷൻ റൂം അങ്ങനെ അങ്ങനെക്കെ അപ്പൊ അവിടെനാടെ പഠിക്കാം
ആ ഓക്കെ അപ്പൊ നമ്മള് ഈ നഴ്സിംഗില് അപ്പൊ കഴിഞ്ഞട്ട് നമ്മള് ഇങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കായിട്ട് അങ്ങനെ നിക്കൂല്ലേ അങ്ങനെ ഇല്ല
ആ അങ്ങനെ ഉണ്ട് ഇല്ലില്ല അങ്ങനെ ഉണ്ട് അത് ഞങ്ങൾക്ക് ഹോസ്പി കേറി കയ്യുമ്പോഴേതേനും അപ്പൊ ഹോസ്പിറ്റൽ ഇൻചാർജ് ഉണ്ടല്ലോ അവര് നമ്മളെവിടെ നിൽക്കണോന്നൊക്കെ അങ്ങനെ അങ്ങനെ നോക്കും
ആ അങ്ങനെയാണല്ലേ അല്ലാണ്ട് നമ്മള് പഠിക്കുമ്പോ അങ്ങനെ സ്പെഷ്യലൈസ് ചെയ്തിട്ട്
ഇല്ലില്ല അങ്ങനെ പഠിക്കും അതിപ്പോ ഈ ഏ ഇതുണ്ടല്ലോ സോഷ്യോളജി എടുത്ത് നഴ്സിംഗ് സോഷ്യോളജി മെയിൻ ആക്കി എടുത്തിട്ട് നമുക്ക് സ്പെഷ്യലൈസ് ചെയ്യാം പിന്നെ ഗൈനക്കോളജി എടുത്ത് സ്പെഷലൈസ് ചെയ്യാം അങ്ങനെങ്ങനെ ചെയ്യാം
ആ ഓക്കെ ഓക്കെ
അങ്ങനെയൊക്കെ ചെയ്യാം
ഉം ഞാനപ്പോ ഒരു പ്രാവശ്യം ഇതു പോലെ എനിക്ക് എന്തോ വയ്യാണ്ടായിട്ടു ഞാൻ അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്ന കുറച്ച് നാള് ഹോസ്പിറ്റലിൽ അന്നെനിക്ക് ഓർമയിണ്ട് അതുപോലെ നഴ്സിങ്ങിൻ്റെ സ്റ്റുഡൻറ്സ് ആയിരുന്നു വന്നിട്ട് ഇങ്ങനെ എന്നോട് മീൻസ് അങ്ങെനെ വന്നിട്ട് കൊറെ അവരുടെ എന്തോ വൈവയോ അങ്ങനെ എന്തോ ആയിരുന്നന്ന് തോന്നുന്നു
പേരെന്നാ
ആഹ് അപ്പൊ അങ്ങനെ വന്നിട്ട് ആഹ് അങ്ങനെ പേര് ചോയിച്ച് പിന്നെ എന്താ വയ്യാത്തതിന്റെ ഡീറ്റെയിൽസും എ വന്നിട്ട് കൊറെ ചെക്കുകളൊക്കെ ചെയ്തു അങ്ങനെ പറയൊക്കെ ചെയ്തു പ്രഷർ ചെക്ക് ചെയ്യ അങ്ങനെ പറയൊക്കെ ചെയ്ത എനിക്ക് ഓർമ്മുണ്ട്
ന്ന് പറയുമ്പോ നമ്മള ഇങ്ങന എന്തെേലുമൊക്കെ ചോയ്ച്ചാലുണ്ടല്ലോ ഇവർ ഞങ്ങള നമ്മളെന്തോ വല്ലാണ്ട് നമ്മള നമുക്കിങ്ങനെ പറഞ്ഞു തരത്തില്ല ഇവർ വേറെ എന്തിനോ വേണ്ടി ചോദിക്ക
അതായത് പേഷ്യൻസിനോട് ചോദിക്കുമ്പോഴോ ആഹ് ഓക്കേ ഓക്കെ
അതായത് നമുക്ക് ഇങ്ങനെ തന്നിട്ടുണ്ട് ഇപ്പൊ കാസ്റ്റ് ഹിന്ദുവാണോ ക്രിസ് അങ്ങനൊക്കെ നമുക്ക് എഴുതാനുണ്ട് അപ്പൊ നമ്മ അതിനെ പറ്റി അവര് നമ്മളടുങ്ങെ വല്ലാണ്ടിരിക്കും കാരണം നമുക്ക് പക്ഷെ ഇവിടെ സബ്മിറ്റ് ചെയ്യാനുള്ള സാനമാണല്ലോ
ആഹ് ഓക്കെ ഓക്കെ ആഹ് മനസ്സിലായി
മ്മളെ ഇങ്ങനെ വല്ലാണ്ടാക്കും നമുക്ക് ഭയങ്കര വിശമക്കെകും
അത് ശരിയാ എനിക്ക് പക്ഷെ അന്ന് നമ്മള് അഡ്മിറ്റ് ആകുമ്പോ നമ്മൾക്ക് ഭയങ്കര ഒരു ടെൻഷനായിട്ട് അങ്ങനത്തെരു ആ മീൻസ് ആ റൂമിൽ തന്നെ എങ്ങനെ ഇരിക്കുമോ അങ്ങനത്തെ ഒരു ഭയര പ്രശ്നാണല്ലോ അപ്പൊ ഇവര് വൈവക്ക് വന്നിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ശരിക്കും പറഞ്ഞാല് ഇവരിങ്ങനെ മീൻസ് ഫ്രണ്ട്ലി ആയിട്ട് അല്ല ഇവര് കമ്പനി അടിക്കാൻ വരും മീൻസ് ഇങ്ങനെ വൈവേടതായി എന്നോട്ങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനായിട്ട് വന്നതായിരുന്നു പക്ഷെ പിന്നെ ഞങ്ങ
ആന്ന് ആഹ് നമ്മക്കങ്ങനെ സംസാരിക്കണം പേഷ്യൻസിന്റെ അടു ഭയങ്കര നന്നായിട്ട് സംസാരിക്കുന്ന സ്കില്ല് വേണംന്ന് എപ്പഴും പറയും അങ്ങനെ അതൊക്കെയുണ്ട് പക്ഷെ നമ്മുക്കിവിടെ ഞാനിവിടെ കർണാടകയിലാ ബാംഗ്ലൂരു അപ്പൊ ഞങ്ങക്ക് അങ്ങനെ സംസാരിക്കാൻ പറ്റത്തില്ലല്ലോ കന്നട എനിക്ക് അറിയത്തില്ലല്ലോ പിന്നെ ആക്ഷൻ ങനിക്ക ആക്ഷനൊക്കെ കാണിച്ച് ഇങ്ങനെ കഴിച്ചോ അങ്ങനെയൊക്കെ ചോദിച്ചു ചോദിച്ച് നിക്കാം
ആഹ് ഓക്കെ ഓക്കെ ഞാനപ്പോ ഇത് നഴ്സ് പറഞ്ഞപ്പോ ഇക്ക് പെട്ടന്ന് അവരെയാട്ടോ ഓർമ്മന്നത് ഒരു രണ്ട് മൂന്ന് പേരുണ്ടായിരുന്നു അവർ വന്നിട്ട് ഇന്നിട്ട് അവര്ക്ക് എന്താ പറയാ എന്നെ ആഹ് എന്റെ ഒരു സിറ്റുവേഷൻ കണ്ടിട്ട് അവര്ക്ക്‌ ഇതായിട്ട് അവരിങ്ങനെപ്പളും സംസാരിക്കാൻ വരലും അങ്ങനെ ഭയങ്കര കമ്പനിയായിട്ടക്കെയർന്നു എനിക്ക് എന്നോട് വെറുതെ ഇരി- ല്ല അപ്പൊ ബുക്കുംപെന്നും എന്തങ്കിലും വേണോ എന്തെങ്കിലുംചെയ്യാനായി് എന്തെിലും വേണങ്കിൽ പറഞ്ഞാ മതി അങ്ങനൊക്കെ പറഞ്ഞിട്ട് ഓരോ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നവര അങ്ങനെയൊക്കെ ഭയങ്കര ഹെല്പ് ആയിരുന്നു
ഉം
ഉം നഴ്സിന്റെ പറഞ്ഞവനി പെട്ടെന്ന് അതാ ഓർമ്മ വന്നേ
ഇവിടെ ഞങ്ങള് പഠിക്കാ വന്ന ഞങ്ങള് സ്റ്റുഡന്സിനാണ് ഏറ്റവും കൂടുതൽ അസുഖായിട്ട് നിൽക്കുന്നത് ഫുഡ് ശരിയല്ല പിന്നെ അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് എനിക്ക് ഇപ്പൊ ടൈഫോയിഡ് ആയിട്ട് അഞ്ചു ദിവസം അല്ല അഞ്ചു ദിവസത്തേക്ക് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇപ്പ മൂന്ന് ദിവസയി അങ്ങനക്ക ഇവിടെ എല്ലാർക്കും ഇപ്പ ഹോസ്റ്റലിന്റെക്കെ വെള്ളത്തിന്റെൊക്കെ പ്രശ്നായിട്ട്
ആഹ് ട്രീറ്റ്മെന്റ് ഒക്കെ വരുമ്പോ എങ്ങനെയാ അവിടുന്ന് അവിടുന്ന്
ഇവിടുന്ന് ഞങ്ങൾ ആഹ് അല്ലല്ല ഞങ്ങള് നമ്മുടെ കയ്യിലെ പൈസ കൊടുത്ത് പുറത്ത് പോണം ഹോസ് - വട്ടിലിൽ പോയി നല്ല ചെലവാ ഇവിടെ ഒരു പനി വന്ന കഴിഞ്ഞാൽ കുറഞ്ഞത് രണ്ടായിരം രൂപ കയ്യിന്നു പോവും ഒരു ചെറിയ പനി
ഓഹ് ഓഹ് അപ്പൊ നിങ്ങള് നിങ്ങളുടെ ഹോസ്‌- ഹോസ്‌പിറ്റലിന്ന് അങ്ങനെ ട്രീറ്റ്മെന്റ് ഉണ്ടായിട്ടില്ല
ഇവിടെ ഞങ്ങൾക്കായിട്ട് ഹോസ്പിറ്റൽ ഇല്ലാ ഈ ഇതിന്
ആഹ് ഓക്കേ ഓക്കെ
ഉം ആ പ്പോ നമ്മള് നമ്മുടെ കയ്യിന്ന് പൈസ കൊടുത്ത് ഇങ്ങനെ പോവാ അങ്ങനെയൊക്കെയ
ആണല്ലേ ആഹ് അപ്പൊ കൂടെ ഉള്ളവരൊക്കെ മലയാളീസ് ഉണ്ടോ കൂടെ
ആഹ് മലയാളി സ്റ്റുഡസാ ഞങ്ങക്ക് മുമ്പുള്ള ബാച്ച് വരെ കൊറെയൊക്കെ ബംഗാളീസും നേപ്പാ- പ്പാളീസൊക്കെ ഉണ്ടായിരുന്നു ഇപ്പ അവര് പോയിക്കഴിഞ്ഞപ്പോ ഞങ്ങള് ഇപ്പ ഉള്ളത് ഇപ്പ നാല് സ്റ്റുഡൻറ്സ് ഉള്ളെൽ രണ്ടു പേര് മാത്രം ബംഗാളീസും നേപ്പാളിയും മാത്ര ഉണ്ട് ബാക്കി ഫുള് മലയാളിസാ ബാംഗ്ലൂര്ൽ ഏറ്റവും കൂടുതലുള്ളത് മലയാളീസാ
ആഹ് ഓക്കെ ഫ്രണ്ട്സൊക്കെ കുഴപ്പല്ലല്ലോ എല്ലാവരും കോപ്പറേറ്റീവായിട്ടൊക്കെ പോണോരല്ലേ
ഇല്ല ആഹ് ഇല്ല അതെ അതെ ഒരു റൂമിൽ ഞങ്ങൾ മൂത്തോളാത്
ആഹ് ഫുഡ് എങ്ങനെ നിങ്ങൾ ഉണ്ടാക്കോ?
ഇല്ലല്ല ഞങ്ങക്ക് ഇവിടെന്ന് മെസ്സാ പക്ഷെ ഭയങ്കര അഴുക്ക ഫുഡാ തരുന്നത്
ഓഹ് അവിടുത്തെ ടൈപ്പ് ഫുഡ് ആയിരിക്കും അല്ലേ
അതെ അതെ പേര് സാമ്പാറ് ന്നൊക്കെ അണേലും അയിന് വെള്ളത്തില് മുളക്പൊടി കലക്കി അങ്ങനെ തരും
ഓഹ് ചോറ് ചോറ് നമ്മുടെ ഭാഗത്ത് ചോറ് തന്നെയാ
ആഹ് ചോറ് നമ്മുടെ ഇദ് ഇപ്പാക്കി ഈ വർഷം തൊട്ടാക്കി ഞാൻ പർഞ്ഞില്ലേ മറ്റേ ബംഗാളീസൊക്കെ പോയിന്നു
ആഹ് ഓക്കെ ഓക്കെ
ആഹ്
അഹ് ആഹ് പിന്ന വേറെ എന്തൊക്കെ കറി തരും
സാമ്പാറ്ണ്ട് രസം നല്ലെയാണ് ഇവിടുത്തെ സാമ്പാറ് രസം പിന്നെ മോര് മോര് രണ്ടു ദിവസം ഉണ്ട് ബാക്കിയെല്ലാം സാമ്പാറ ഇത്രേ ഉള്ളൂ കറികള്
ഓഹ് രാവിലൊക്കയോ
സ രാവിലെ റൈസ് രാത്രി റൈസ് ഉച്ചയ്ക്കും റൈസ് അങ്ങന
ഓഹ് മൂന്ന് രെ മൂന്ന് സമയത്തും റൈസ് തന്നെയാ തരാ
അതെ അതെ
ഓഹ് അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾക്ക് കുക്ക് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ചോയ്ച്ചിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റുവോ
പറ്റിൽ
ഇല്യല്ലേ
ഉം
ഉം നാപ്പ നാട്ടിലേക്കെപ്പള്ളാ വരാ
നാട്ടിലേക്ക് ഇിനി ഓണത്തിനെ ഒള്ള്
ഉം അല്ല ലീവ് എങ്ങനെ ഇണ്ടാവാ ഒരു മാസം അങ്ങന
ആഹ് ഇല്ലില്ല ഞങ്ങക്ക് ഒരാഴ്ച അങ്ങനെക്കെ ഉണ്ടാവത്തുള്ളൂ
ആഹ് ഓക്കേ ഓക്കേ ഓണത്തിന് വന്നല്ലപ്പോ ഒരുമാ ഒരാഴ്ച നിക്കാം
ആഹ് അതെ അതെ
ആഹ് ഓക്കേ അപ്പ ഓക്കെ എന്നാ വിളിക്കാം
ആഹ് ശരി ശരി
ശരി